ആഹ് ത വെ വെളക്കിനൊക്കെ ഒതുക്കി ത്ത ഇരിക്കുന്ന്
ഹഹാഹ് സമയ ആയോ ഉം
ച്ച് നല്ല വെട്ടോണ്ട് ഇരുട്ടാതെങ്ങനാ
അന്നെയല്ല ഇപ്പഴേ എടുത്ത് വെച്ച് കഴിഞ്ഞ കാക്ക എടുത്തോണ്ട് പോവത്തില്ലേ ഊം കുഞ് ഒറങ്ങുന്ന് ഒറങ്ങുന്ന് ആഹ് ഉം താമസിച്ചാ ഒറങ്ങിയേ ഉച്ചക്ക് ഉം ആഹ് ആ ഞാൻ ഉച്ചക്കൊറക്ക ക്കാൻ കേറ്റിയിട്ട് ഒറങ്ങിയില്ല ഇപ്പൊ കൊറച്ചു നേരവായതേയൊള്ളു ഒറങ്ങീട്ട് ഒണർത്തണം അല്ല പിന്നെ രാത്രി ഒറങ്ങത്തില്ല
ആഹ് ഒണത്തിയാ മതി ഇവടുത്തെ ആള് എക്സർസൈസ് ചെയ്യുന്നു അവർ അച്ഛനുവായിട്ട് കൈ യും കാലൊക്കെ പോക്കണു ഒറങ്ങിയില്ലിന്ന് അതങ്ങനാ ഇതുടെ തൂപ്പും കാര്യം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാ ആ വ എന്നൊന്നും ഇല്ല ഇല്ല ഇപ്പൊ ഏതാണ്ട് കളിക്കവ രണ്ടുപേരും കൂടെ എക്സസൈസ് ചെയ്ത് അടങ്ങി നിക്കണ്ടായെ
ഓഹ് ശരിയാ എന്തേലു ഒക്കെ കാണിച്ച് നിർത്തണ്ടായോ
ആഹ് അല്ലാം ഇങ്ങാട്ട് വെറുതെ ഇക്കുവോ ആഹ് പിന്ന ഇപ്പ ഇല്ലല്ല കടയിൽ പോാനുള്ള പ്ലൻ അവ അച്ഛൻ കടയിൽ പോന്ന് പറഞ്ഞു അവന്റെ സോപ്പൊക്കെ തീർന്നു അത് മേടിക്കാൻ പോവാന്ന് ഇങ്ങനെ പറഞ്ഞഞ് കേട്ട് അതിന് പറ്റി പറ്റി പറ്റി നക്കുവ ആ നന്ന് പറ്റിപ്പറ്റി നക്കുവ
ആഹ ആഹ പോയിട്ട് കേട്ടെ
അതാ ഞാൻ പറഞ്ഞഞ് എന്നാ കൊണ്ട പോോവാൻ പറഞ്ു ഇനിയിപ്പോ ചേട്ടൻ കുളിച്ചിട്ടക്കെ പോത്തല്ലായിരിക്കും എന്ത്വാന്നാ ഉം എന് വന്നാ ഇവന് ഏതെങ്കിലും ഒരു സാധനം കൈ കൊടുത്താ മതി എന്തെങ്കിലും ഒരു സാധനം മേടച്ച് അവന്റെ കൈക്ക് കൊടുത്താ മതിയാോ പിന്നെ വേറെൊന്നും വേണ്ടാ മതി
ആഹ ഇവിടത്താണ്െയും കൊണ്ട് പോണം നമ്മള് പോലും അറിയാത്ത സാധനങ്ങള്ൾ ബില്ലടിക്കാൻ നേരം മാാസ്കറ്റി കാണും
അതോ ഇത് അങ്ങനെൊന്നും ഇല്ല എന്തെങ്കിലും ഒരു സാധനം ആ ആഹ ഇത് നേ ന പിറക്കും നമ്മൾ പിറക്കുന്ന കൂട്ട ത്തി നമ്മള് പറയുന്ന മോണ്ടയിൽ ഈാധനം ഇരിക്കട്ട എന്ന് പറയുമ്പോൾ ആ സാധം കൈ വ വണ്ടിരിക്ക പിന്നെ ഒന്നും വേണ്ട ആ ഒറ്റ സാധനം മതി മോന് വേറെ എല്ലാം വേണം എനക്ക് ഇത് മതി അത് മാത്രം മതിയാ മതി
ആഹ ആ് ഇത് ഞങ്ങള അങ്ങനെയല്ല ആ ഇത് ഞങ്ങങ്ങനല്ല ഞങ്ങ നക്ക് ചിലപ്പ ലാസ്റ്റ് പിന്നെ വില കൂടിയ എന്തെങ്കലും കളിപ്പാട്ടംൊക്കെ കൈവെച്ച് നമ്മളത് വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കുസ്തി പിടിക്കും
ആഹ പിന്നെ മേടിച്ചു കൊടുക്കണം
അതും കൊണ്ടേ ആൻ വരുത്തുള്ളൂ
ആഹ പിന്നെ അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടും നമ്മക്ക് പിന്നെ എന്തതു ചെയ്യാൻ പറ്റൂ നാണക്കടല്ലയോ കരണം നാശ ആകുമന്ന മേടിച്ച കൊടുക്കത്തില്ല നമ്മള് അതുകൊണ്ട് നമുക്ക് മേടച്ച്ു കൊടുക്കുക ചെയരിക്കും
അതുകൊണ്ട് കൂടുതലും കളിപ്പാട്ടമ ഉള്ള സൈഡിലോട്ട് ഞാൻ പോവാറേയില്ല
ഞങ്ങള് വേബിമാളി പോകുമ്പോ ആ ഡ്ര എടുക്കാൻ പോവുവാന്ന് എല്ലാ ഡ്രസ്സും ഓോ രോന്ന് പിറക്കും നമ്മുക്ക് ഇഷ്ടപ്പെട്ട ഓരോന്ന എടുക്കുവല്ലോ അത് കഴിഞ് ഇവ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കൈ വയ്ക്കും ചെയ്ത് മതിയന്ന് പറയും പിന്നെ നമ്മൾ അതൊന്നങ് മേടിക്കും ആ് അതുകൊണ്ട്
ഉ ആ അത് പ്രസ് അങ്ങനെതൊന്നുമല്ല അല്ലാതെ സാധനങ്ങൾ മേടിക്കാൻ പോത്തില്ല അല്ലാ സാധനങ്ങള്ൾ മേടിക്കാൻ പോക്പ അ ഞങ്ങൾക്കും വളക്കണം ഉ ഉ ഞങ്ങൾക്ക് നടന്ന് വളക്കണം ആ ബാസ്കറ്റ് എടുത്താ നമ്മള് മേടിക്കുന്ന അതിനകത്ത് പറക്കിയിടും അതെല്ലാം മറ്റില്ല ട്രോളി ഉണ്ടല്ലോ ട്രോളി അതിനാ പറന്നെങ്കി അതിനകത്ത് കയറി മേളിൽിരിക്കും അവിടെ ഇരിക്കൻ പിള്ളേർക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് കൂട്ടൊരു സാധനംുണ്ടല്ലോ ആ അതിനകത്ത് ആ അതിനകത്ത് കയറ്റി ഇരുത്തുമ്പോം നമ്മള് പറക്കുന്ന എല്ലാ സാധനങ്ങളും അവന്റെ കൈ കൊടുത്തിട്ട് അവന് ഇടാണ് അതിനകത്ത് ആഹ ആ് അത്നി എത്ര കിലോ വെയിറ്റ് ഉള്ള സാധനണ് ഇനി പത്ത് പത്ത് കിലോടെ അവര് പൊടി സാധനം എടുത്താലും പത്ത് കിലോയുടെ പാക്കറ്റ് പൊടിയുണ്ടല്ലോ അത് അവന് തന്നെ പൂക്കി എടുത്ത് അതിനകത്ത് പറ്റുന്ന കാര്യ ആ അത് നടക്കുന്ന ക വന്നോ എങ്ങനെ പോക്കും ആകെ പൊത്തല്ല പത്ത് മവരന്തെങ്കിലോ ഉള്ള ആൾക്കാാര് പത്ത് കിലോ സാധനം പൊക്കുന്ന എങ്ങനെ
ആഹ ഇവിടെ പത്ത് കിലോടെ ഒരു പാക്കറ്റ് സോപ്പോടി മേടിച്ചൊണ്ട് വന്നപ്പം ചേട്ടൻ എന്റെ അടുത്ത് തന്നപ്പോ കാണാം അവൻ മേടിക്കാൻ കിടുന്ന കാര് പിന്നെ രണ്ടുപേരും കൂടെ വലിച്ചരച്ച് റൂമ പരക്കാത്ത കൊണ്ട് വെച്ചു ഭയങ്കരം തന്നെ
ത്തുവാനപ്പത്തല്ല ഉം ഞാൻ നടത്തി ഓ അത് വൈകിട്ട് അങ്ങനെ ചായ കൂടിയൊന്നും ഇല്ല
ഇല്ലല്ലയോ
മാത്രമേ ഉള്ളൂ രാവിലെയും നിർത്തണം അത് രാവിലത്തെയും കൂടെ എങ്ങനെ ഇട്ട് വീട്ടിൽ അങ്ങങ് നിൽക്കുമ്പോം ഇിരി കുടിക്കുമായിരുന്നു ഇവിടെ വന്നപ്പോ അത് ആഹ ആഹ അത് ഞാനങ്ങ പതുക്കെ പതുക്കെ അങ്ങ് നടത്തി ഇനി രാവിലത്തെയും കൂടെ നടത്തണം രാവിലത്തെ പറ്റടി തലവേദനയ കേടു
ആഹന്ന തലവേദന എടുക്കും എനിക്ക് ഒരു ദിവസം വൈകിട്ട് കൊടുത്തിില്ലേ തലവേദനയാ
തലവേദന എടുക്ക ചായ അത്ര നല്ല സാധനല്ലേ തേയില ചായേന്ന് പച്ച തേയില തേയില
തേയില തേയിലന്നാണ് അല്ല പിന്നെ ഇച്ചിരി പാല് പോലെ കാച്ചി
ആഹ അങ്ങനെ കാ ഉം ഉം തേയില ഇട്ട് കുടിക്കുന്നത് കൊണ്ടാ നമ്മുക്ക് ഇത് നിർത്താനൊക്കാത്തത്
ആഹന്ന
തേയിലക്കാത്തൊരു ലഹരി ഉണ്ടെന്നാ പറയുന്നത് ആഹ ആഹ് ആ ഉം ആ എയങ്കലും ചായയോടെ എനിക്ക് വല്ിയ താല്പര്യം ഒന്നുംല്ല ഇച്ചിരി കാൻ രാവിലെ കുടിക്കും അതേോള്ളൂ വൈകട്ടില്ല വൈകട്ട് ഉണ്ടായിരരുന്നുോ നോക്കത് ഉണ്ട് എല്ലാരും ഉണ്ട് ഉ
ചേട്ടുണ്ടോ എവിടെ ഇല്ലല്ലോ
ഇല്ലല്ല
ചേട്ടൻ പോയല്േ ആഹ
എന്നന്നെ അവിടെല്ലാരും എന്ത്തു കൊടക്കുന്നു
ഇവിടെ എല്ലാരും അച്ഛൻ വന്നില്ല
ആഹ ആ
പിന്നെ ഞാൻ അയില്ല ആറ മുുക്കാലൊക്കെ ആറേ മുക്കാലൊക്കെ ആവുമ്പോത്തേക്കും വര്
വരുതോ ആ ആ ഉ ദൂരെയാണോ
എണ്ട്
ആഹ ദൂര ആന്നോ ജോലല
ഏ
ദൂരെയാണോ ജോലി
ജോലി പുത്തൂര് എങ്ങാണ്ടാ
ആഹ ആഹ ആ അവിടെ ആരെങ്കലും കൊണ്ട വിടുവോ
സൈറ്റിൽ ചെന്ന് കഴിയുമ്പോ സൈറ്റിൽ എങ്ങാട്ട് ജീപ്പുണ്ട് ആ ജീപ്പിനകത്ത് ഈ ബൈക്ക ഇല്ലാത്തവരെ എല്ലാരേും കൂടെ ജീപ്പ് പിനകത്ത് കയറ്റി അവിടെ കൊണ്ടറക്കും തിരിച്ച് സൈറ്റിൽന്ന് സൈറ്റിൽ തന്നെ കൊണ്ടറക്കും ആഹ അച്ഛന പിന്നെ വണ്ടി ഓടിക്കാ അറിയാത്ത കൊൊണ്ട് പിന്നെ അച്ഛനൊക്കെ ഉണ്ട് പിന്നെപ്പ അകതിന മുക്കാലും ആൾക്കാർക്ക് ഇപ്പൊ വണ്ടിള്ളത് കൊണ്ട് ഓ ചുരുക്കവാ സൈക്കിളിൽ ചെല്ലുന്നവര് ആ ഓ ശര അത് അത് ഒരാള് കൂടെ ഒരാൾ കേരിരിക്കുവാണെകി നേരത്തെ ആഗ് വരും
ഓ ആ ആ ആ
പിന്നെ നേരത്തേക്കെ അങ്ങനെ ഉ എ ആ ഉണ്ടായിരുന്നു നമ്മുടെ വീടി കുറച്ച് പടിഞ്ഞേറ് വശം അന്നേരം അവന് ഒരു ആക്റ്റീവ ഉണ്ട് പുള്ളിക്കാരൻ ആ ഇടക്കൊക്കെ കൊണ്ടുപോവായിരുന്നു
ആ ആ
എന്തുവാ അച്ഛൻ സൈറ്റിൽ ചെല്ലുമ്പോൾ പിന്നെ അരകിലുമൊക്ക്കാനും പിന്നെ ആ പുള്ളിക്കാരൻ ഗൾ ഇത് പോയേകുനകൊണ്ട്
ഇപ്പോവാരത്തില്ല ആ ഇല്ല മം ആ ഇരി ഇപ്പൊ ഉള്ളതെക്കോട് കുഴപ്പമില്ല അതി കേറിപ്പോവല്ലോ
ആ വണ്ടി ഒന്ന് പാടി യെ ഇവിടെ വണ്ടിയുണ്ട് പഠിക്കാനൊക്ക പറഞ്ഞ അച്ഛന് പേടിയാ
ഉം പക്ഷെ സൈക്കിൾ ബാലൻസ് ഉണ്ടാക്കി ആളുപ്പമെല്ലെ
സൈക്കിൾ ബാലൻസ് ഉണ്ട് ഇപ്പം ദൂരെയൊക്കെ അടുത്ത് ഇവിടൊക്കെ നങ് റെഡിയായി പിന്നെ കടയിലൊക്കെ പോയിപോയി പിന്നെ പനി പിന്നെ അങ്ങ് ശെ ശെരിയാവൂല്ലേ സൈറ്റിൽ വരെ പോയാൽ മതി സൈയ്റ്റിന് പിന്നെ കുഴപ്പ ഇല്ല ഈ സൈക്കിൾ നേരം വെളുതപ്പൊ ചവുട്ടണ്ടായോ
അതാ അതുകൊണ്ട് അസുഖമൊന്നും വരത്തില്ല.
ഒത്തിരിമടു ശ്രമിച്ചയാ ഞങ്ങളുടെ തെക്കയിൽ ഒരു അമ്മാവനുണ്ട്. കണ്ണ് ഒന്നും കാണാൻ വയ്യ ഭയങ്കര വെറ കുറച്ച് കുറച്ചൊക്കെ കുടിച്ച് വിരച്ചെക്കെ നടക്കുന്ന ആള്ളാ നല്ലപോലെ വണ്ടിയോടിക്കും
ആ ആ ആഹ് അല്ല ഈ സൈക്കിള് ചവുട്ട്ന്നോണ്ട് അസു സോ ഒന്നും വരത്തില്ല.
ആ അതൊരുകാര്യം ശെരിയായി രാവിലെയും വൈകുന്നേരവും ചവുട്ടുന്നുണ്ടാലോ ആ പിന്നെ ഞായറാഴ്ചയും രാവിലെ മീൻ മേടിക്കാനും അതിനുപിന്നെയൊക്കെ പോവും പിന്നെ വൈകിട്ട് പാൽമേടിക്കാൻ പോവും സൈക്കിളിച്ചസിവിട്ടൊക്കെ ഉണ്ട് എന്നും
ആ ആ ആ അതുകൊണ്ട് ഒരു വ്യയമാവോ അല്ലെകിൽ പിന്നെ വീട്ടിൽ വണ്ടി ഓടിക്കുന്നവര് പിന്നെ സൈക്കിൾ ചവിട്ടത്തില്ല
സൈക്കിൾ ചവുട്ടുന്ന കാണുമ്പോ ഇപ്പൊ കൊതിവരും പണ്ടത്തെ ആയൊരു ഓർമ്മ വരും
ഉം ഇത് ഈ സ്ഥാനത്ത് വണ്ടി പടിച്ചുകഴിഞ്ഞാൽ പിന്നെ സൈക്കിൾചവുട്ടുവോ
അതല്ലേയോ ആണ് പണ്ടി ഉണ്ടെങ്കി പിന്നെ ആരും സൈക്കിൾ വഗിക്കില്ലയോ ഇപ്പൊ ഇവിടെ ഞങ്ങളടെ ഇവിടുത്തെ അനിയൻ കെട്ട ആരും അനിയൻ കെട്ടാൻ പോവുന്ന കൊച്ച് സൈക്കിളിലാര് ന്ന് സൈക്കിളേന്ന് എറങ്ങത്തില്ല അവള് എവിടെ പോലും സൈക്കിളിൽ അപ്പൊ അവള് വണ്ടി എടുത്തകൊണ്ട് വണ്ടിയില്ല ഭയങ്കര എപ്പോഴും വണ്ടീല്ലാ എങ്ങോട്ട് പോയാലും വണ്ടിയാ നേരത്തെ അങ്ങനല്ല ഇങ്ങോട്ട് വന്നാലും സൈക്കിളിൽ ഇങ്ങ് ഓടുവല്ലെ നടന്നുവരും പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് അത് പെട്രോള അടിക്കണ്ട കുത്തി ഇട്ടാമതി ആ ചാർജായി കഴിയുമ്പോ എടുത്തോണ്ടങ് പോവ ആള് അതാ സൈക്കിളക്കെ അന്നേരം അങ്ങ് മറക്കും അവള് തന്നെ പറയുന്നു
ആഹ് അതാ അത് വെറുതെ വെ അല്ലെങ്ക ആർക്കെലും പുള്ളർ
ഇല്ല അവരുടെ അച്ഛൻ ഇങ്ങനെ മീൻ പിടിക്കാൻ പോന്നോണ്ടേ അവൻ കൊടുപോക്കോളും. ആ അവർ അച്ഛൻ ആ സൈക്കിള് കൊളവക്കിയത് കൊണ്ടാ അവരിപ്പ വണ്ടി എട് തന്നെ കാര്യംഎ വ അയിന്റെ എല്ലാം പെയിന്റും കാര്യങ്ങളും എല്ലാം അങ്ങ് പഞ്ചറക്കി അവക്ക് നാണക്കേട് കൊണ്ട് നടക്കാന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ അവരെന്തോ അമ്മ അച്ഛനോട് എടുത്ത കൊടുത്തന്ന് പറയുന്നു ആ ലോഡൊന്നും വെക്കാൻ പഠിച്ചില്ല എന്നാലും
ആ അതൊക്കെ ഇനിയിപ്പോ അങ്ങ കൊണ്ട വണംന്ന്ങ്ങ് പഠിക്കും
അതാ പുതിയാാവിലൊക്കെ പോവും ഉം അവിടെ വണ്ടി വെച്ചിട്ടൊക്കെയായിയിരുന്നു പള്ളി പോന്ന് ഉ ഉ ഇന്ന വെയിറ്റ്ല്ലല്ലോ വണ്ട ഈ പതിയാം കൊണ്ട അങ്ടക്ക
ആഹ ആ ആ അത് പഠിക്കാൻ പോവുന്നുണ്ടോ ആ വിളിച്ചായിരുന്നു
ഉം അവിടത്തെ അച്ഛനും അമ്മൊക്കെ സുഖമാണോ
ആഹ സുഖ സുഖ കുഴപ്പ
ഉ ജോലി ഉണ്ടോ അവിടത്തമ്മക്ക്
ആ അങ്ങനെ തൊഴിലുറപ്പിനൊന്നും പോവുന്നില്ല
ഇല്ല അവിടുത്തെ അമ്മ അല്ല അവിടുത്തെ ചേച്ചിയുടെ അമ്മയ്ക്ക്
എന്റെമ്മക്കോ അമ്മക്ക അങ്ങനെ ജോലിയ ഇല്ലല്ലോ തൊഴിലുർപ്പുണ്ടെങ്കിൽ അയ്ന് പോക
ആഹ് അതാ ഇപ്പൊ തൊഴിലുറപ്പൊക്കെ ഇപ്പൊ തുടങ്ങിയല്ലോല്ലോ
ആഹ തുടങ്ങി കുറച്ച ദിവസം ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല. ഇപ്പം അതിന് പകരം തൊഴിലുറപ്പുകാരെ എല്ലാരും കൂടെ പിന്നെ വേറൊരിടത്ത് ഇ കാട് കയറിയടുത്ത് പോച്ച പറിക്കാനായിട്ട് ഒരു വീട്ടുകാർ വിളിച്ചു ചായിരുന്നു അപ്പൊ അവിടെ കൊറ സം കൊണ്ട ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് ഇ അഞ്ചു പേർക്കും കൂടെള്ളതേ ഉള്ളായിരുന്നു അങ്ങനെ അതയിരുന്നു ഉം
മറ്റേ ആ ചെ മറ്റേ ന മറ്റേവിട ത്ത ചേച്ചിയുടെ ഹസ്ബൻഡ ജോലിക്ക് കയറിയോ
കേറിന്ന് പറയുന്നു
ഉം
ആ
നൊക്കെ ഇരിക്കുന്നു ഉമ് അതാ ഞാന ഇനെ അറിഞ്ഞായിരുന്നു പോയന്നതെ പിന്നെ അനിക്ക് പോകുന്ന ദിവസം ഒരു ദിവസം ഇനെ പറഞ്ഞായിരുന്നു പോന്നന്ന് പിന്നെ അതിനെ പറ്റി ഒന്നും അറിഞ്ഞതൊന്നുമല്ല. അതാ ഞാൻ ചോദിച്ചേ
ആഹ ആ് എനിക്കും കറക്റ്റ് അറിയത്തില്ല
ആഹ് ചോദിച്ച ഇന്നാ ഇനെ മെസ്സേജ്ന്ന് അയച്ചായിരുന്നു ഞാന് അപ്പം കറക്റ്റ് ആയിട്ടൊന്നും മറുപടിന്നും പറയത്തില്ല ആ ആന്നൊക്കെ പറഞ്ഞു പിന്നെ ചേട്ടൻ പറഞ്ഞഞ് വേണ്ട അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള എടുത്ത് പിന്നെ ചോദിക്കേണ്ട ല്ല നിനക്കെ എന്തോ അവര് ഒലി കയറിയാലും പ എന്നെ വഴക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളു എന്നന്നെ ഇപ്പ വിളിക്ക പറയാതൊ
ആഹ ആ പറഞ്ഞാലല്ലേ നമ്മുക്ക അറി യത്തോള്ളൂ
ആന് ആ ല്ല പറഞ്ഞെങ്കല്ല നമ്മുക്ക് അറിയാൻ പറ്റും ആ
ആഹ അതാ
ഉം ഓനാന്നോ ബഹളം
അ്യ ആന്ന് ക്രിക്കറ്റ് കളിക്കുന്നു ഇപ്പൊ ഓരോ സെ ക്ഷ അവർക്ക് ഒരെണ്ണം പൂർത്തിയായിരിക്കത്തില്ല
ആ ആഹ ശരിയെങ്കി
ആഹ ശെരിയന്നെങ്കി ആഹ ശരി ശരി